ഗുഡീവിനിംഗ്
ഹലോ
ഹലോ ഗുഡീവ്നിംഗ്
കേൾക്ക്ണില്ലാ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ഉം
ഞ കേക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട്
ഊം എന്തെക്കേ വർത്താനം
സുഖാണ് അങ്ങെനെ പോണു
ചായുട്ച്ചോ
ചായ കുടിക്കാനായിട്ടില്ല ടൈമ് ആവ്ണൊള്ളൂ ഞാന് ഞ മഹ് രിബ്ക്കാ ഇല്ല അവരൊക്കെ നല്ല കളിയില്ല ഞാന് ത് വരെ ക്ലാസ് എടുക്കെര്ന്നു
ഉം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവളൂല്ലേ
ഉം അപ്പൊ കൊർച്ചേരം കെടക്കട്ടെ
ഇപ്പോ മക്കക്ക്ള്ള സാനങ്ങളൊക്കെ വാങ്ങിയ
ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്
ഉം മക്കക്ക്ള്ള ഓരോ സാനങ്ങള് വാങ്ങുമ്പോ നമ്മുക്ക് നമ്മളെ സ്കൂള് പോയത് ഓർമ്മകൂലേ ഉം മ മക്കക്കുള്ള സാനം വാങ്ങുമ്പോളേ നമ്മുക്ക് നമ്മള പണ്ട് സ്കൂൾക്ക് സ അമ്മക്ക് വാങ്ങിയ സാനങ്ങളൊക്കെ ഓർമ്മാകും ലേ
ഉം മോൻക്ക് കഴിഞ്ഞ വർഷം ലാസ്റ്റ് വെച്ചിട്ടാണ് ബാഗ് വാങ്ങിയത് അപ്പൊ കഴ്കീട്ട് ട്ത്ത് വെച്ചിട്ടുണ്ട്
ആ ആ പിന്നെ ബുക്കും പെൻസിലും കാര്യങ്ങളൊക്കെ ണ്ട് അതല്ലോ വാങ്ങാന് ഉം മോൻക്കു അങ്ങനെന്നെ ഞാൻ ബേഗൊന്നും വാങ്ങിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ബാഗന്നെണ്ട്
ഉം
ഏ
ഇവിടേണ് കുട്ടത്ത്ന്ന് നോട്ട് ബുക്ക് കിട്ടീന്നു കെട്ടോ ഫ്രീ ആയിട്ടല്ല മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് ഓരോ നോട്ട് ബുക്കിന് കൊടുക്കണം
ഏ ഇബടെന്ന ആ ഭാഗത്തൊന്നും അങ്ങനെല്ല്യ ട്ടോ എങ്ങനെ വരള്ള നോട്ട്ക്ക അമുക്ക് അമ്മള ഇഷ്ട്ടത്തിന്ള്ളത് കിട്ടോ
ആ ഇഷ്ട്ടത്തില് ള്ളത് പറയാം എത്രയും വേണെങ്കി വാങ്ങിക്കാം മുപ്പത്തഞ്ച് രൂപ ഒരു ഒര് നോട്ടിന്
ഏ ഇന്ന ലാഭാണല്ലോ ലേ വല്ല്യ നോട്ട്ക്ക
എഴുപത് രൂപേന്റെ നോട്ട് ബുക്കാണ്
ഏ എഴ് വത്ർപ്യന്റെ നോട്ട്ക്ക് മുപ്പത്തഞ്ച് ർപ്യക്കോ
ആഹ്
അയൽ ക്കൂട്ടത്തിന്റെ പദ്ധതിയേൽക്കു ലേ ഇവിടൊന്നും അങ്ങനെ ഞാനയൽക്കൂട്ടത്തില്ണ്ട് പക്ഷെ ഒന്നും പറയ്ണേട്ടീല
അതങ്ങൻത്തെ അയൽകൂട്ടല്ലേ ഞങ്ങളത് മുജാഹിദിന്റെ അങ്ങനെ അത്താണി സഹായ
എന്നത്തില്ലേ ആഹ് ആഹ് ആഹ്
പിന്നെ വേറെ ബ ഫുഡൊക്കെ കഴിച്ചില്ലേ
ആ ഇന്ന് വെള്ളിയാഴ്ചല്ലേന അപ്പൊ ഫുഡൊക്കെ കഴിച്ച് കടന്നു
സ്പെഷ്യല്
സ്പെഷ്യല് ചിക്കൻ പൊരിച്ച് പിന്നെ ചേങ്ങാ ചോറും പരിപ്പ് കറി കോളിഫ്ലവറ് ങ്ങനെ ഫ്രൈ യ്യെയ്തു ഹസ്ബൻഡ് വന്ന് ണെയ് വണ്ടീന്ന്
പരിപ്പ് കറിക്കെണ്ടാക്കുവോ ങ്ങള്
ആ ഞങ്ങളങ്ങന തേങ്ങാച്ചോർക്ക് ങ്ങനെ പരിപ്പ് കറിയ കൂട്ടല് പിന്നെ എന്നെങ്കി ബീഫ് വരട്ടും ബീഫ് കിട്ടീല നേരം വൈകി വാങ്ങാൻ പോവാന് അപ്പ അങ്ങനെ കോഴി പൊരിച്ച് ങ്ങള് എങ്ങനെ തേങ്ങാച്ചോറ് ണ്ടാക്കല് ണ്ടാക്കലുണ്ടോ
ഞങ്ങള് ചിക്കൻ കറി ബീഫ് കറി ഒക്കെ ണ്ടാക്ക തേങ്ങാ ചോറ്ന്
ഏ ഞങ്ങള് പര്പ്പ് കറി ണ്ടാക്കും നല്ല പെരിഞ്ചീരകും തൊക്കെട്ടാണ്ട് ദാല് പോലെ
ക്ക്‌ അതെങ്ങനെ ണ്ടാക്കല് പരിപ്പ് കറി ണ്ടാക്കാന്
പരിപ്പ് മാത്രല്ല അയ്ക്ക് പിന്ന ആദ്യ പരിപ്പ് മാത്രം വേവിക്കും പിന്നെ വറവ് ഇടുമ്പോ നമ്മളയ്ക്ക് പെരിഞ്ചീരം നല്ല ചീരം ചെറിയ ഉയ്ന്ന് കടല ല്ലേ അത് അങ്ങൻത്തെ ഇ ചതച്ച വെളുത്തുള്ളി ഇഞ്ചി അങ്ങത്തൊക്കെട്ടാണ്ട് ഒന്ന് മസാല പോലെ ഗ്രേവി നല്ല തിക്കായിട്ട് ണ്ടാക്ക ദാലി ന്ന പറിയ്ന് ചെലപ്പോ ഉരുളക്കേങ്ങന്നും ഇടേല്ല ഉരുളക്കേങ്ങ് ഇട്ടാണ്ട്ണ്ടാക്കുമ്പോ നമ്മൾ ഈ ദോശേക്കൊക്കെ അനെ ഉം ഉം തേങ്ങാ ചോറു ഇങ്ങനെ തേങ്ങി ഇതൊക്കെട്ടാണ്ട് നിങ്ങള്ണ്ടാക്കല്ലേ തേങ്ങിം വ ത്തുള്ളി എല ചോന്നുള്ളിക്ക്‌ട്ട് ഉം ഉം ചിലരെക്കെയിൽ മഞ്ഞപ്പൊടി ഇടും
ഇത് ആദ്യയിട്ട് കേൾക്കാണ് പരിപ്പ് കറി ഉപയോഗിക്ക്‌ന്ന് പറഞ്ഞേ
ഏഹ് പര്പ്പ് കറി കുട്ടും പിന്നെ അല്ലെങ്കിൽ നമ്മള മോര് കറി ണ്ടാവുല്ലോ അരിപ്പൊടി ഇട്ടാണ്ട പുളിയ്ള്ള കറി ഇണ്ടാക്കേണ്ട് അത് ഇ ണ്ടാക്കേണ്ട് ങ്ങള്
ആഹ് അത്ണ്ടാക്കും അത് തേങ്ങാ ചോറ്റി ചോറിനല്ല അത് വെറു ചോറിനല്ലേ ആഹ് ആഹ് നേർച്ചയെകേക്കെണ്ട് നേർച്ചക്കെ ട്ടുംമ്പതിക്കൊക്കെ ണ്ടാക്കൽണ്ട് ഇന്റെ വീട്ടിലൊക്കെട്ടോ
ഞാനും ഒന്നും ഉണ്ടാക്കൂല ഇമ്മ ഇവടെ ഇണ്ടാക്കല്ണ്ട് അമ്മായിമ്മ
ആഹ് അഹ്
അഹ് ആഹ് അമ്മള് കണ്ട്ക്കും പിന്നെ മ് പോയി ഹെല്പ്യ്യാ അങ്ങൻത്തൊക്കെ ഉണ്ടാക്കിടുക്കാനെ നമ്മക്ക്‌പ്പം പുതിയ പുതിയ ഫുഡ്ല്ലെ ഉണ്ടാക്കാറ്യള്ളൂ ബിരിയാണി മന്തി അങ്ങത്തെ പണ്ടത്തെ മോര് കറിയൊന്നും ഉണ്ടാക്കാ അറില്ല
ആഹ്
തേങ്ങാച്ചോറ്ന്നെ ഇപ്പൊങ്ങനെ ഉണ്ടാങ്കി നമ്മളിപ്പോ അത് സുഖാണല്ലോ സാദാ ചോറുണ്ടാക്കണേനാറ്റിലും സുഖം തേങ്ങാ ചോറ
ഞാനും ഉണ്ടാക്കലില്ലട്ടോ ഇവടമ്മ എല്ലാതും ചെയ്യല്
ആഹ് ങ്ങിതെ പ്പ സ്വന്തം പേരായോണ്ടേ നമ്മളന്നെ ഉണ്ടാക്കണല്ലോ
നമ്പൊക്കെ ട്രൈ ചെയ്യൂ
ഉം പത്തിരിയന്നെ ണ്ടാക്കാ അറില്ലേഞ്ഞി വീടു മാറിയപ്പളാണ് പത്തിരി പെര്ത്താനും കൊയ്ക്കാനും ആദ്യക്കെ ഒരു ഉം ഇതേനി ചപ്പാത്തി വരുത്താനൊക്കെ അടിപൊളി കോമഡിയേനി ഇപ്പളാണ് ശരിയായത്
കടിക്കെ ഇണ്ടാക്കാൻ എക്സ്പേർട്ട ആയിക്ക്‌ണ് അഹ് കടിക്കെ ഞങ്ങള്ന്നെ ഉണ്ടാക്കാ പിന്നെ
എണ്ണക്കടി ണ്ടാക്ക നമ്മ ഈ ചപ്പാത്തിയക്കെണ്ടല്ലോ ചപ്പാത്തിക്കെ വട്ടത്തിലവാ ആദ്യ പ്ലെ റ്റൊക്കെ വെച്ച് വട്ടം വരക്കലെ
ഉം ഞാന് നല്ല റെഡി ആക്കോട്ടെ ചപ്പാത്തിക്കെ
ട്ടിലൊന്നും അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ഇല്ല ഇവിടെ വന്നരെയാണ് ണ്ടാക്കാനൊക്കെ റെഡി ആയത് പാത്തിന്നർഞ്ഞ സാനന്നെ ത്ന്നൂല ഞാന് ഉം ങ്ങക്ക് ഇന്ന് നൈസറിന്ന്ഇങ്ങനെ മോ ചെറിയ മക്കൾണ്ടോ
ഇല്ല ല്ല
ഉം ഞൻക്കും അയിനോട് ഇത് ണ്ടാക്കെണ്ട് വൈന്നേര ചായക്കടി.
ആഹ ആ ഉല്ലാസം ഉണ്ട. ന്ന് പറഞ്ഞിട്ട് അത്ണ്ടാക്കും.
നമ്മളിത് തേങ്ങയൊക്കെ ഇട്ടാണ് ഇങ്ങനെ പൂരം വർക്കൊക്കെ ചെയ്യും മക്കക്ക് നല്ല ഇഷ്ടാത്. സാധാ പോലെ വരകിയല് ഐറ്റെൽ തിന്നൂല ഓക്കാനിച്ചും.
ആഹ് ആഹ്.
വരിക തേങ്ങിം പിന്നെ പല സാനങ്ങൾക്കെ എള്ളൊക്കെ ഇട്ടാണ്ട്. പൂരം വറക്കും അമൃതപൊടിയോണ്ടേ.
ആഹ് ഞങ്ങള് ആ ഔലൊസുണ്ടന്ന് പറഞ്ഞിട്ട്. ആഹ്‌ എന്താ പൊടി വറ്ത്തിട്ട് അത് പൊടി വറ്ത്ത്. ത്തിട്ട് അതില്ക്ക് ശർക്കര തേങ്ങിം ആഹ അമൃതപൊടി. പാനല്ഇട്ട്ട് വർക്കൊന്ന് ആ ഒരു വേറെ. സ്മെല്ലൊക്കെ വരും നല്ല സ്മെല്ല് വരും അപ്പോ ഓഫാക്കിട്ട്. അതില്ക്ക് ശർക്കരിം പൊടിച്ച്ടും. തേങ്ങ ചെരകിയതുട്ടിട്ട് കൊറച്ച് വെള്ളകൂടി പർനിട്ട് ഇങ്ങനെ.
ന്നിട്ട്പിന്നെ ഉണ്ടാ ഉണ്ടാക്കലേക്കുലെ.
പുട്ടിനോക്കെ കുതിർത്തുന്ന രൂപത്തിലാക്കിയിട്ട്. ട്ട് അതിങ്ങനെ ഉർട്ടിട്ട് ലഡുപോലെ ഷേപ്പിലാക്കും. ഇല്ല അത് നമ്മൾ ആദ്യം ഓൾറെഡി വേവിച്ചല്ലോ.
ആഹ് വറുത്ത് ആ അല്ല തേങ്ങൊക്കെ പിന്നെ അച്ചേക്കും ഇങ്ങനെ ഇടല്.
ആ വറുത്ത് പിന്നെ അതില്ക്ക്. ശർക്കരിം തേങ്ങി ഇട്ടിട്ട് ഉര്ട്ടിട്ട്. ഞാനിപ്പോ വീട്ടിൽ പോയിട്ട്ണ്ടാക്കിയ മക്കൊക്കെ മാക്കൊക്കെ നല്ലഷ്. ഇഷ്ടായിട്ടോ ഇത് ഞാന് ഇതുണ്ടാഅവലും.
ല്ല യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണലിണ്ട് അമർത്പൊടിയോണ്ട്‌ ഇങ്ങനെരോന്ന്. ഉ ഇങ്ങനെ ഫ്ലോപ്പ് ആകൊന്ന് ഇങ്ങനെ വിചാരിച്ചങ്ങനെ ഇണ്ടാക്കൂല. ഇതൊക്കെ പിന്നെ ഫ്ലോപ്പാവൊന്നുല്ലല്ലേ എങ്ങനെ ആയാലും തിന്നാലല്ലേ.
ആ അതെങ്ങനെയാലും തിന്ന ഞാനിപ്പോ വെറുതെ ഒന്നു എന്താ.
നനവ്ണ്ടാവൊ ഉണ്ടാക്കാൻ കയോ പൊടിയകുമ്പോ. വർ
പൊട്ടിയിട്ട കുറച്ചു വെള്ളം കൂട്ടണം വെള്ളം കൂട്ടിട്ട് നമ്മള് പുട്ടിന് ആക്കുമ്പോലെ ഒന്ന് ചെറുതായിട്ട് നനവരണം. ക്കാൻപാകതിന്നാക്കണം.
ആഹ് ആഹ്
ഞാന് പിന്നെ എന്താ ഇപ്പ വീട്ടു പോയിട്ട് അങ്ങനെയല്ലട്ടോ ചെയ്തേ ഇന്റെ എളച്ചി കാണിച്ചന്ന്. അവരെ വീട്ടിലൊക്കെ ചെയ്യണ്ട്ന്ന് ഞാൻപ്പ ഇപ്പം വീട്ടിൽ പോയിട്ട്. ശർക്കര ഇണ്ടായില്ല അപ്പൊ പഞ്ചസാരയും പൊടിച്ച് അയിക്ക് ഏലക്കായ ഇട്ടിട്ട്.
ഉം ഉ പഞ്ചസാരനോടോ. പഞ്ചസാര ആവുമ്പോ നനവ് ഉണ്ടാവല്ലോ ശർക്കര കൊറച്ചെലും നനവ് ഉണ്ടാവൂലേ.
ആ ആ വെള്ളം പറാന്നു കൊറച്ച് വെള്ളം പറാന്നു എന്നിട്ട്. ഏഹ്.
ടേസ്റ്റ് ശർക്കരന്റെ അല്ലേ ടേസ്റ്റ് ഇണ്ടാവ? ഉണ്ട.
ആ അല്ല പഞ്ചാരിം ടേസ്റ്റ് ഒക്കെഉണ്ട് പക്ഷെ നമ്മളെ ശരീരത്തിന് നല്ലതല്ലന്ന്റി.
ഷുഗർ ഞാനതൊന്നും കണ്ട്രോൾ ചെയ്യല്ലട്ടോ. ഇപ്പ ഇപ്പളല്ലേ കൂട്ടനെ കയൊള്ളു വിചാരിച്ച്. ച്ച് നലോണം കേറ്റും മധുരം എനിക്ക് ഏറ്റും കൂടുതലിഷ്ടം ഉം. പിന്നെ എന്തൊക്കെ.
പ്പൊ ശർക്കര പിന്നെ. ഇണ്ടായില്ല വീട്ടില് അപ്പൊ പഞ്ചസാര വെച്ചിട്ട് പഞ്ചസാര ഏലക്കായ കൂടി പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് ട്ട് തേങ്ങേട്ടിട്ട് അപ്പം മധുരം കൊറച്ച് കൂടിയ പോലെണ്ടാവും അപ്പൊ കൊറച്ച് അവിലിട്ടിട്ട് അപ്പൊ ഉരുട്ട്യാ ആവു അവുല് വെറുതൊന്ന് ടെസ്റ്റ് ചെയ്താ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മാക്കൊക്കെ നല്ല ഇഷ്ട്ടപെട്ടു ഇന്നട്ട് ഉമ്മ പിറ്റെ ദിവസം അത്ണ്ടാക്ക്ന്ന് പറഞ്ഞിട്ട് കൊറച്ച് ബ്ര ബ്രദറിന്റെ മോൾക്ക് കിട്ടണ്ട് അവള് ഒരു വയസ്സായിട്ടൂള്ളു
ഉം ആഹ് അങ്ങൻത്തെ അമൃതംപ്പൊടി എനിക്ക് രണ്ടാക്ക് കിട്ടും ഇപ്പം മറ്റ് ഒരാക് ഇപ്പം നിർത്തീണ് കിട്ടല് നിർത്തീണ് ഇഞ്ഞി ഓളെ നൈസറില് ചേർത്തണം
ആഹ്
ഉം ഇങ്ങള് സ്കൂൾ പഠിക്കുമ്പളക്കെ എന്തേലുവൊക്കെ പരിപാടിയൊക്കെ കൂടെണ്ടേനിയോ
എന്താണ്?
ആർട്സിനൊക്കെ കൂടെണ്ടേയിനിയോ
ആഹ് സ്കൂളിലല്ലേ ആഹ് ഉം സ്കൂളിന്ന് അതിനെ കൂടുള്ളൂ പഠിക്കാനൊക്കെ കൊറവാ
ആഹ് അതന്നെ അയിന് ഇന്റെ പേരൻറ്സ് ഒന്നും അങ്ങനെ ആർട്സിനൊന്നും വീടൂലേനി നമ്മള് കൊറച്ചിങ്ങനെ ഒരു ഓർ അങ്ങനത്തെ ഫാമിലി ആയോണ്ട് അങ്ങനെ ആർട്സിനോ അങ്ങനെ ഒനിന്നും കൂടാൻ സമ്മയ്ക്കൂലേനി ഓരോരുത്തരിങ്ങനെ കൂടുമ്പോ പൂതിയാ ഇമ്മ അറിയാതൊക്കെ ഇങ്ങനെ കൂടലിണ്ടേനീട്ടോ
ഉം ഞാ ഞാന് അംഗനവാടി മുതൽ പ്ലസ് വണ്ണ് വരെ ഒപ്പ് ഒപ്പന കളിച്ചൂന്
ഏഹ് എൻ എന്താ സ്റ്റേറ്റ്ക്കൊക്കെ പോയിണോ
അങ്ങനെ പോയിറ്റൊന്നുല്ല
ഉം ആഹ് സ്കൂളിൽ മാത്രം ഇങ്ങനെ ആർട്സിന് മാത്രം കൂടല്ണ്ടാവുള്ളൂ ല്ലേ കോമ്പറ്റീഷൻ ആയിട്ട് പോയില്ലാ
സബ്ജില്ലയിലേക്ക് മോണാക്ടിന് പോയിനു
ഏഹ് മോണാക്ടെക്കെ ചെയ്യോ ഞമ്മക്കിപ്പ അങ്ങനെ എന്ത് ഇണ്ടായിട്ടും കാര്യല്ല ഇപ്പ അതൊന്നും നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാനോ സ്റ്റേജ് പെർഫോമൻറ് ചെയ്യാനോ ഒന്നിനും കയ്യിണില്ലല്ലോല്ലേ ഇപ്പ ഒരു ഫംങ്ഷൻ വന്നാ തന്നെ അമ്മക് ക്ക് നമ്മള് മാരേജ് കഴിഞ്ഞായോണ്ട് നമ്മക്ക് പോയി തുള്ളാന് ഒര്തല്ലേ
ഉം പിന്നെ ഓനിക്ക് പഠിപ്പിച്ചൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞ മോണാക്ട് ഇപ്പം മോൻക്ക് പഠിപ്പിച്ചു കൊടുത്തീനി ഓന്ക്ക്ന്നിണ്ട് സ്കൂള്ന്ന് ഫസ്റ്റ്
ഏഹ് ഓൻ പെർഫോമൻസ് ചെയ്തീനിയോ?
ആഹ് പക്ഷെ അത് സബ്ജില്ലയിലോട്ടൊന്നും കൊണ്ടോവാൻ പറ്റൂല അന്നത്ത് ത്തെ കാലത്തെ ഒരു ഇതെ ഒര് മോണാക്ട് ക്കാണ് അപ്പം ഇപ്പത്തെ സാഹചര്യായിറ്റ് അനുകൂലിക്കൂല്ലാന്ന് പറഞ്ഞ്
കൊടുത്താണ്ട് ഇതാക്കാ ല്ലെ
ആഹ് ടീച്ചേഴ്സ് ഇപ്പഴ്ത്തെ സാഹചര്യായിറ്റ് അനുകൂലിക്കൂലാ അപ്പൊ അത് സബ്ജില്ലയിലോട്ടൊന്നും പോവാൻ പറ്റൂലാന്ന് പറഞ്ഞിട്ട് സബ്ജില്ലേക്കൊന്നും പോയിറ്റില്ലാ പക്ഷെ ഫസ്റ്റ് കിട്ടീക്കണ്
ഏഹ് ഞാൻ ഇന്നാ വിളിക്കട്ടാ എന്നാല് കൊറച്ചഴിഞ്ഞിട്ട്
ആഹ്
എന്നാ ശരി